ഹലോ
കേൾക്കാം പറ്റുന്നുണ്ടോടാ
ആഹ് എന്തെല്ലാം വിശേഷങ്ങള്
എന്ത വിശേഷം
നല്ല വിശേഷം, അങ്ങനെ പോണ്. എന്താ ഇങ്ങള വർത്താനൊക്കെ
സുഖം, അങ്ങനെ പോകുന്നു.
ആഹ് ആഹ് ഫുഡൊക്ക കഴിച്ചോ
ഉം ഫുഡൊക്ക കയ്ച്ച്, ഇന്ന് നല്ല മത്തിക്കറിയാരുന്നു മത്ത് ത്തി ചാള ചാളക്കറിയും അത് പോല തന്നെ ക്യാബേജ് ക്യാബേജ് ഉപ്പേരിയും പിന്നെ ചാള പൊരിച്ചതും. അവിടെയോ?
ഇവിടെ മത്തിക്കറിയും മത്തി പൊരിച്ചതും
ആഹ് അതുപോല തന്നെയാണോ ആഹ് ഞാന് കുക്കെയ്യും, ഞാൻ അത്യാവശ്യം കുക്കെയ്യും, കറികളൊക്കെ കറികളൊക്ക വെക്കും, പിന്നെ ഇതേപോലെ പു കേക്കും പുഡിങ്ങും പിന്നെ അയ അത്യാവശ്യം ജ്യൂസൊക്ക അടിച്ച് ഞാന് സെയ്ല് ചെയ്യാറുണ്ട്, വിൽക്കാറ്ണ്ട്, അയിന് നമക് ക്ക് ന അതായത് എല്ലാ ജൂസു അയക്കും അത് നമ്മള് ബോട്ട്ലാക്കിയാണ്ട് നമ്മള് ഇവ്ടെ അട് ത്തുള്ള കടകളിലൊക്കെ കൊണ്ട് കൊടുത്ത് അങ്ങനെ സെയ്ല് ക്കാണ്ട് പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഓർഡറൊക്കെ വരുവല്ലോ കേക്കൊക്കെ കേ ക്കും അതുപോലെ പുഡിങ്ങോക്കെ ഉണ്ടാക്കാനുള്ള ഓർഡറുകളൊക്കെ വരുമ്പോ ഞാനയ്നനുസരിച്ച് സെയ്ല് ആഹ് ഉണ്ടാക്കും എല്ലാ ഫ്ലേവറും ഉണ്ടാക്കാലുണ്ട്, പിന്നെ എല്ലാ ഡിസൈനും ഉണ്ടാക്കാറുണ്ട് ഏഹ് അങ്ങനെ ചെറിയ ചെറിയ രീതീല് അങ്ങനെ മുന്നോ ട്ട് പോകുന്നുണ്ട്. അവിടെന്തെങ്കിലും ബിസിനെസ്സ് ഇൻസ്റ്റേല് പേജൊന്നില്ല ഏഹ് പക്ഷെ ഞാൻ അടുത്തുള്ള ഇനി പേജ് ഉണ്ടാക്കണന്ന് കരുതുന്നുണ്ട് ഏഹ് അടുത്തുള്ള ഏഹ് ഇപ്പൊ അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഓര ഓർഡർ തന്നെയാണ് സ്വീകരിക്കുന്നത്, അത് കുറച്ച് അത്യാവശ്യം ഓർഡറുകൾ വരുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് ഇനി പേജ് തുടങ്ങണന്നുണ്ട്
ആഹ് അപ്പൊ ഇൻസ്റ്റേല് പേജ് തൊടങ്ങിയാല് നല്ലതാണല്ലോ, കൊറേ ഓർഡർ ഒക്കെ കിട്ടുമല്ലോ
ആഹ് അതെ അതെ കൊറേ ഓഡേഴ്സ്
ചെയ്തതൊക്കെ ഇങ്ങനെ ഇട്ടാ മതില്ലോ, വീഡിയോക്കെ
ആഹ് അതെ അതെ ആഹ് ആഹ് വീഡിയോസ് ഒക്കെ എടുത്ത് ഞാന് ഫോണിൽ അങ്ങനെ എടുത്ത് വെക്കാറുണ്ട് വീഡിയോസ് ഒക്കെ ചെലേതിൻ്റെയൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കേക്കൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ വീഡിയോസൊക്കെ എടുത്ത് വെക്കാറുണ്ട് അപ്പൊ ഇനി അഥവാ എങ്ങാനും പേജ് തുടങ്ങുകയാണെങ്കിൽ ങ്കില് എടുക്ക അതിക്ക് പോസ്റ്റ് ചെയ്യാന്ന് കരുതിട്ട് നിങ്ങള് എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടോ
ഞാന് ക്രാഫ്റ്റിന്റെ ബിസിനസ്സ് ചെയ്യലുണ്ടേന്
അതായത് ഇപ്പോ ആഹ് ഈ മുഠായി ഒക്കെ
ആര്
ആഹ് ഉം ഇപ്പം അതിന്റെ ഒരു സീസണാണ് ല്ലോ ലേ എൻഗേജ്മെന്റ് ഒക്കെ പണ്ട ത്തെ പോലെല്ല ല്ലോ പണ്ടത്തെ പണ്ട്ന്ന് പറഞ്ഞാല് നമ്മള് ഒരു ഒരു ഒരു കൊട്ടക്ക് ഒന്നോ രണ്ട് ണ്ടാവൂല്ല ഒരു കൊട്ട ന്നെ ണ്ടാവുള്ളു ഒരു കൊട്ടയില് അയില് പകുതിയോളം കടലാസായിരിക്കും പിന്നെ അയിന് മേലെ കുറച്ച് മുട്ടായി മുകളില് കുറച്ച് വല്യയ മുട്ടായി അങ്ങനെ വെച്ചി ട്ടാണ് സാധാരണ നമ്മള ആയിക്ക ആയന്ന ഇപ്പെരു പത്ത് കൊട്ട പ്ലസ് പിന്നെ ഒരു ട്രോളി ര ഒന്നോ രണ്ടോ ട്രോളി ചെറുതും വലുതും ഒക്കെ ആയിട്ട് അതെങ്ങനെ ക്രാഫ്റ്റ് ഒക്കെ എങ്ങനെ പഠിച്ചതിട്ടുണ്ടായിരുന്നോ അതോ
അങ്ങനെ പഠിച്ചിട്ടൊന്നല്ല സ്വന്തമായിട്ടന്നെ ഉണ്ടാക്കിയതാ പഠിച്ചിട്ടൊന്നുല്ല
ഓർഡറുകൾ ഇങ്ങനെ വരുന്നുണ്ടോ ഓഡറുകളൊക്കെ വരുന്നുണ്ടോ
വല്ല കുഴപ്പ ല്ലാണ്ട് ഓ ഞാൻ അങ്ങനെ അധികായിട്ടൊന്നും ചെയ്ല്ല ഞാൻ പഠിക്ക്യായാണ് അപ്പ ഇ ൻക്ക് ഒഴിവുള്ള സമയത്ത് അങ്ങനെയൊക്കെ
ചെയ്യുന്നുണ്ട്ലേ അപ്പൊ അത് വിചാരിച്ച് പേയ്മെന്റ് വേടിക്കാതെക്കണ്ട ട്ടോ ചെയ്യ്ണേ ചെയ്യ്ണേന് പേയ്മെൻ്റ് വേടി ച്ചോണ്ടി എന്താ ച്ചാല് നമ്മള് റിസ്ക് എടുത്ത് ചെയ്യുന്നതല്ലേ
അതന്നെ
എന്തിനാ പഠിക്കുന്നേ
ഞാന് ഡിഗ്രി കഴിഞ്ഞ് അക്കൗണ്ടിങ്ങിന്റെ കോഴ്സ് ഇങ്ങനെ ചെയ്യ
ഓ അക്കൗണ്ടിങ് ആണോ
ഉം അങ്ങനെ വിചാരിക്കുന്നു
ഉം ഉം ഏതായാലും ആഹ് ക്രാഫ് റ്റ് പറയുമ്പോ ഇപ്പത്തെ ഇപ്പ അയിന്റെ സീസണാണ് അതോണ്ടന്നെ കൊറേ ഓർഡേഴ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അഹ് ഒരു സൈഡില് വെച്ചോണ്ട് ട്ടോ ഞ്ഞ് ഇപ്പം എക്കൗണ്ടിങ്ങ് ആയി കേറാണെങ്കിലും ഇതൊരു സൈഡില് ണ്ടായാലേ നിനക്ക് ഭാവിയില് ഉപകാരപ്പെടും എന്താ വെച്ചാല് നമ്മള് പ്പം സ്ത്രീകൾക്ക് ഇപ്പൊ എങ്ങനെങ്കിലും ജീവിച്ചു പോണെങ്കില് നമ്മള കയ്യില് ഏണിംസ് ഉണ്ടാവണം എന്നാലേ നമുക്ക് നമ്മുക്ക് നമ്മള ആവശ്യ ത്തിന് ആരോടും കൈ നീട്ടാതെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ
ആഹ് അതന്നെ
അപ്പം മാക്സിമം നല്ലോണം അ ത് യൂ ട്ട് ഇന്ന് മഴ കുറവാ ഇന്ന് നല്ല വെയിലാണ് അതുകൊണ്ട് ഉണങ്ങി ചിക്കിയത് പോ ഒണങ്ങി കി എങ്ങനെ എല്ലാ ക്രാഫ്റ്റിങ്ങില് എല്ലതും ചെയ്യോ അതായത് ന സും പിന്നെ അതുപോലെ മുട്ടായി ഒക്കെ വെച്ചിട്ട്‌ ള്ളെ അങ്ങന് ത്തെ എല്ലോം ചെ
ആഹ് ഒര് ഓർഡർ തര്ണേന് നുസരിച്ചാണ് ചെയ്യല് ഓൽ കൽക്കത് വേണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയും ബിന്ന
അതെങ്ങനെ അവര് മുഠായിക്കെ അവര് വാങ്ങി തരാണോ അ അതോ നീ പോയി പർച്ചേസ് ചെയ്യാ ലാണോ
ചെലോലൊക്കെ വാങ്ങി തരും ചെലോല് നമ്മളോട് പർച്ചേസ് ചെയ്യാൻ പറയും അങ്ങനെ ഇവിടെ ടൗണിലെ എടെങ്കിലും പോയിട്ട് ഹോൾസെൽ ആയിട്ട് അങ്ങനെ എടുക്കും
അയിന്ള്ള ആ കൊട്ടയൊക്കെ
അതൊക്കെ വാങ്ങും അവിടന്ന് തന്നെ വാങ്ങും
അവിടന്നന്നെ ആ കൊട്ടക്കൊക്കെ നല്ല റേറ്റ് ഇല്ലേ അതായത് ഇപ്പോ മരത്തിന്റെ ഇരുമ്പിനക്കെ ഞങ്ങള് പല മോഡലും മുന്നൂറ്റിയോ
ആഹ് ഓരോന്നിനും ഓരോ റേറ്റാരിക്കും
ഓഹ് വലിപ്പത്തിനനുസരിച്ചായിരിക്കൂ ലേ
ഉം ഉം ഉം
എന്നിട്ട് ഇത് ഓരോ നിങ്ങൾക്ക് എങ്ങനെ പേയ്മെൻ്റ് അതായത് ഒരു കൊ ഓഹ് കൊട്ട ഉണ്ടാക്കുക അയിനുള്ള പേയ്മെന്റ് ആണോ അതോ അങ്ങനെയാണോ കണക്കാക്കല് അതോ ഫുള്ള് ചെയ്യുന്നേന് ഇത്ര ഫുള്ള് ചെയ്യണേന് ഇത്ര രൂപ വെച്ചിട്ടായിരിക്കോ ഓഹ് അപ്പോ പ്പൊ തോന ഉണ്ടെങ്കിലും അപ്പൊ അതിനനുസരിച്ചുള്ള പേയ്മെന്റ് പറയായിരിക്കൂല്ലേ അല്ല ചെലോല്ക്ക് ചെല ചെലോലാണെങ്കി രണ്ടോ മൂന്നോ നാലോ കൊട്ടയിലൊക്കെ ഒതുക്കി വെക്കും ചലോല്ക്ക് അത് തേയ്യില്ല ആർക്കും ഫോണ് പോലെ കയ്യിലന്നെ ഇതുവാണ്
ഉം ഓരോരുത്തരുടെ കയ്യിലും വേണല്ലോ ഇപ്പൊ
ആഹ് ഇപ്പ അങ്ങനെയാണ് പണ്ടൊന്നും അങ്ങനെ ഇല്ലേന് ഇപ്പം ഡ്രസ്സ് ആയാലും ഇപ്പൊ ആരൊക്കെ കൊണ്ടോണ്ട് ഓലെ ഓല കൈയിലൊക്കെ ഇത് വേണെന്നാണ് അല്ലെങ്കിൽ ഓല് വാങ്ങിക്കൊണ്ടരണം ന്നാണ് പെങ്ങമ്മാരൊക്കെ ഉണ്ടെങ്കില് ഓല് അവരെന്നെ വാങ്ങിട്ട് ഡ്രസ്സൊക്കെ റെഡിയാക്കി വെക്കണംന്ന് തോന്നാ
അതന്നെ
ഉം എന്തോരം നല്ല ആർഭാടങ്ങളാപ്പൊ നടക്കണത്
ഉം ആഹ് ഇപ്പൊ ഓരോ ഇതങ്ങനെ ഉണ്ടാവ ഇല്ല ഇല്ല ല്ല നിങ്ങളെന്താണ് പഠിക്യാണോ അല്ലെങ്കി
അല്ലല്ല ഞാന് എനിക്കൊരു മോനുണ്ട് ഞാനിങ്ങനെ ഇല്ല ഇല്ല ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഓന
ആഹ് ക്ലാസ്സി പോയേക്കുളെ
ഇല്ല ല്ല ഇന്ന് ശനിയാ ഴ്ച്ചായണ്ട് ഇന്ന് ലീവാണ് അപ്പോ ഇവടെ വേഗം കിടന്ന് ആഹ് ആഹ് എന്നാലേ ഈ പണിക്കൊക്കെ നടക്കുള്ളേ മറ്റേ ഓന്റെ സൗണ്ട് വേറെ അപ്പുറത്ത് കേക്കും അപ്പൊ നടക്കൂല
പിന്നെ ഇസ്കൂളില് പോയി കഴിഞ്ഞാ പിന്നെ ഫുള്ള് അവിടുന്ന് ഓട്ടും ചാട്ടവും ക്കായിട്ട് നഴ്സറിയല്ലേ അപ്പൊ അധികം സ്ട്രിക്റ്റൊന്നുംണ്ടാവില്ല
ആഹ് രാവിലെ ഒരു ഒമ്പതര ഒമ്പതേ മുക്കാലൊക്കെ ആവുമ്പോത്തേന് ഇവിടുന്ന് വണ്ടി വരും വണ്ടീ കേറിട്ട് പിന്നെ ഒരു മൂന്നര മൂന്നേ ആഹ് ഇവടെ അടു തൊട്ട അടുത്തന്നെ അപ്പൊ അവിടെന്ന്ങ്ങട്ട് മൂന്നരൊക്കെ ആവുമ്പോക്കിനും ഇവിടെ എ ത്തും മൂന്നര മൂന്നേ മുക്കാലൊക്കെ ആവുമ്പോക്കിനും ഇവിടെത്തും
ഫുഡൊക്കെ കൊറവല്ലയിരിക്കും
ആ ഫുഡ് ഞാന് കൊടുത്തയക്കലാണ് നിന്റെ കോഴ്സ് എങ്ങനെയാ അവിടെ അവടെ വീട്ടിൽ അടുത്താണോ അതോ ദൂരെ പോയി പഠിക്കുന്ന ആളാണോ
അല്ല ഇതിപ്പോ ഇവിടെ അടുത്താണ് ബസ്സില് പോ വാഒരു ഇരുപത് മിനിറ്റൊക്കെ ഉണ്ട്
ഓ അങ്ങനെയാണോ എങ്ങനെയുണ്ട് എന്നിട്ട് ഓരോ സബ്ജക്ടുകൾ എങ്ങനെയണ്ട് പഠിക്കാൻ പാടുണ്ടോ അതോ
അവളുടെ അങ്ങനെ സബ്ജക്റ്റ് ആയി ട്ടില്ലല്ലോ അക്കൗണ്ടിങ്ങിന്റെ ഒരു കോഴ്സ ആണല്ലോ ഒന്നേ പഠിക്കാനുള്ളു തിയറി ആയിട്ടൊന്നും പ്രാക്ടിക്കലൊന്നും
ആ അങ്ങനെല്ലെ അതിൽ മറ്റേ ഇതൊക്കെ ടാലി ടാലി കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലേ
റലീജിയസ് സോഫ്റ്റ്വെയർസ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്
ആണോ ഏ എത്ര എത്ര രൂപയുടെ കോഴ്സ
അത് മുപ്പതാ തോന്നുന്നു മുപ്പതിനായിര
ആ എനിക്ക് മനസ്സിലായി ഞാനിവിടെ ഞാനൊരു അക്കൗണ്ടിങ് കോഴ്സ് ചോദിച്ചന അപ്പന്നോട് എത്രയ തേർട്ടി തൗസന്റോ ഇത് തേർട്ടി ഫൈവ് തൗസന്റ് ആ റേഞ്ചലാ ഇന്നോട് പറഞ്ഞിട്ടുള്ളത് അതോണ്ട് ഞാൻ ചോദിച്ചത് പക്ഷെ ഇപ്പ അതിന് എക്കൗണ്ടിങ്ങിന് നല്ല സ്കോപ്പ് ഉണ്ട് എന്താ വെച്ചാല് മിക്ക എന്ത് വന്നാലും അതിലൊരു അക്കൗണ്ടിങ് സ്റ്റാഫ് എന്തായാലും ഉണ്ട് അയിപ്പോ ഒരു ഒരു ഷോപ്പ് തുടങ്ങുകയാണെങ്കിലെന്നെ അതിലുണ്ടാവും അക്കൗണ്ടിങ് പിന്നെ ഇൻക് അയിലങ്ങാട്ടിലും ഇഷ്ടം ഈ ഷോപനാട്ടിലൊക്കെ ഇഷ്ടം എന്തെങ്കിലും ഒരു ഓഫീസ് ഇണ്ടെങ്കിൽ ആ ഓഫീസ് അക്കൗണ്ടന്റായിട്ട് നിക്കണായിരുന്നു ബെറ്റർ
ആഹ്
അല്ലെ ഷോപ്പിലൊക്കെ നിക്കുമ്പോ നമുക്ക് അതിന്റേതായ ഒരു ഇതുണ്ടാവും ഒരു ചമ്മല് ങ്ങനെ ഓ ഓഫീസിലാകുമ്പോ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാലോ ന്ന്എന്തടാ
ഹലോ ആയിക്കോട്ടെ
ആഹ എന്നാ ശരിയന്ന ആ ഓക്കേ